അനന്ദ
ആഹ എന്തൊക്കെയുണ്ട്
എന്തൊക്കെയ വിശേഷപ്പ
ഓ സുഖം
ഫുഡ് കഴിച്ചോ കഴിച്ചിട്ടുണ്ടാവില്ലല്ലേ
ഇല്ല ഇല്ല കഴിച്ചില്ല കഴിക്കണം ടൈം ആവണേ ഉള്ളൂ ഇന്ന എല്ലാരും ഉണ്ടല്ലോ ഞായറാഴ്ചയല്ലേ അ പിന്നെ തോന്നി സമയം അതായത് നമ്മൾ ഒറ്റയ്ക്കണെന്നുണ്ടെങ്കിലേള്ളൂ വിശക്കുമ്പോ ഓടി പോയി ചോറിട്ട് കഴിക്ക ഇപ്പ എല്ലാരും കാത്തിരിക്കണംോ
നാളിപ്പൊ സ്കൂള് തുറക്കാനായില്ലേ ആഹ
ഉം ഉം
മക്കളൊക്കെ സ്കൂ എത്രലൊക്കെ സ്കൂളിലൊക്കെ
മോക്ക് മൂന്ന വയസ്സ ആതേള്ള മോന് അഞ്ചാം ക്ലാസ്സില്
ഉം
ഉം ഉ പിന്നെ എന്താ
പിന്നെന്താ സുഖമായി പോകുന്നു അവിടെയോ
പിം എന്തോണ്ട്
ഏ
വേറെ എന്തൊക്കെയാ പറ മ മഴയൊക്കെ ഉണ്ടായിരുന്നോ
മഴ മഴയൊന്നുംല്ല ഇവിടെ
ഉം ഉ അപ്പ ഇന്നില്ല ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നോ
എന്തൊക്കെയ ഫുഡൊക്കെ ഇണ്ടാക്കലന്നു
ഒരുവിധം എല്ലാം ഉണ്ടാക്കും കൊഴപ്പൊന്നില്ല ഉ അവിടെയാ
കൊഴപ്പില്ലാത്ത രീതിൽ ഉണ്ടാക്കും നിങ്ങളങ്ങനെ മന്തി ബിരിയാണി
ബിരിയാണി ഉണ്ടാക്കും മന്തി അങ്ങോട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല
ഉ അ പോണില് നോക്കിയ എല്ലാതും കഴിവല്ലോ
ആ ആ അതുകൊണ്ട്ിപ്പ എല്ലാർക്കും പാചകം ചെയ്യാൻ എളുപ്പല്ലേ യുടിബിനകത്ത് നോക്കിയല്ല ആ ഇസ്റ്റത്തണ്ടല്ലോ റീൽസിനകത്ത രോത്തോരോർ ആായിട്ട് ഉണ്ടാക്ക
ഏതറിയാത്തവർക്കും അതില് നോക്കിയാ പിന്നെ കിട്ടൂല
ആ ആഹ് ഞാൻ അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല ഇവിടെ നമ്മളിവിടെ കൂട്ടുകുടുംബമാ അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ചെന്ന് അങ്ങനെ എല്ലാം ഒന്നും ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് അങ്ങനെ മെനക്കെട്ടില്ല ചീത്ത ആ ഉണ്ടാക്കി ശരി അല്ലെങ്കിൽ അവരെന്താവിചാരിക്ക സാധനങ്ങൾ നശിപ്പിച്ച് കളയാതെ അങ്ങനെ ഉള്ള ഒരു ചിന്തയെനിക്കുണ്ട്
എത്ര എത്ര ആൾക്കാരുണ്ട്
അ അപ്പ അമ്മ അവരൊക്കെ ഉണ്ട് അനിയൻ അനിയന്റെ വൈഫ ഒക്കെ ഉണ്ടായിരുന്നു അവരിപ്പോ രണ്ടു മാസ- ആയതേയുള്ളു പാല് കാച്ച്കഴിഞ്ഞ് അങ്ങോട്ട് മാറിയിട്ട് ഉം അപ്പൊ പിന്നെഎന്തുവാ രാവിലത്തെ ചോറ് കൂട്ടാനും ഒക്കെ വെച്ച് വരുമ്പം തന്നെ ഒരു സമയമാവും പിന്നെ അയിന്റെ ഇടയിൽ കൂടെ എന്തെമന്തി ഉണ്ടാക്കൻ സമയോ
ആ എന്നിട്ടന്തെ നാപ്പൂന്മാരൊക്കെ ഉണ്ടോ
ആ ഇത്തെയ്ക്ക് നാത്തൂമാരില്ല അവരെ രണ്ട് ആൺപിള്ളോര ആണ് ഉം അല്ലെങ്കിൽ പിന്നെ എല്ലാരും കൂടിയൊക്ക ഉണ്ടെങ്കിൽ ഒരു രസല്ലേ അവരെ ക്കെ വരുമ്പഴേക്കക്ക് നമുക്ക് അവരുടെ ഒക്കെ ഒക്കെ ചേർന്ന് പരീക്ഷിക്കാം ഇത് ഇപ്പ ഞൻ ഒറ്റയ്ക്ക് ചേർന്ന് എല്ലാം ഉണ്ടാണ്ടായോ അതുകൊണ്ട് എനിക്ക് അങ്ങ് മടിയാ
പെരുന്നാക്ക് വന്നിരുന്നോള്
പെരുന്നാളിന് ഇവിടെ ബിരിയാണി ആയിരുന്നു
ഉം നാത്തൂന്മാര് വന്നീനോ
ഇല്ല ഇല്ല നാത്തൂൻന്മാര് ഇല്ല
ഉം പെരുന്നാക്ക് വരലില്ല
ഇല്ല ഇക്കാക്കയ്ക്ക് നാത്തുന്മാരില്ല അവര് രണ്ട് ആമ്പിള്ളേർ മാത്രമേ ഉള്ളൂ അവിടെയ അവിടെ ഉണ്ടോ
ആ അവിടെ വലിയ ഫാമിലി
ആ
അവിടെ അഞ്ച് മൂത്തച്ച്ചികളുണ്ട് മൂന്ന് നാത്തൂന്മാര് ഉണ്ട്
ആ
ഇത് ചെറിയ മോനാണ്
ആഹ് ആ പിന്നെന്തൊക്കെയാ
പിന്നെന്ത്
സ്കൂള് നാളെ തുറക്കുവല്ലേ അതിന്റെ തിരക്ക് ബുക്കൊക്കെ ബയന്റിടാനും ആ ആ എല്ലാം വാങ്ങിച്ച് അതെല്ലാം ഒന്ന് ബയന്റെക്കെ ഇതുവരെ സമയം കിട്ടീല്ല ഓരോരോ തരക്ക് സ്കൂള്തെറപ്പോട്ട് സാധനം വാങ്ങാൻ പോക്കു പെരുന്നാള് അങ്ങനെ ഇങ്ങെ
നോട്ട് ബുക്കും ബാഗുമുക്കെ വാങ്ങിയ
ആ അതെല്ലാം വാങ്ങിച്ചേ പിന്നെ
പെരുന്നാക്ക് പോയിപ്പോൾ വാങ്ങിനു
ആ വാങ്ങിച്ചു ഉം ഉം
പിന്നെന്ത് സുഖം അവിടെ സുഖല്ലേ
ആ സുഖായിട്ട് പോണ് പച്ചക്ക- ചെറിയ കൃഷിയൊക്കെയുണ്ടോ
ഏ കൃഷിയില്ല അവിടെണ്ടോ കൃഷിയോ
ഇല്ല കൃഷിയായിട്ടൊന്നുമില്ല
ഫ്രൂട്ട്സ് എന്തെങ്കലും ഉണ്ടോ ഇങ്ങനെ
ഇല്ല ഇല്ല
ഉം ചില സ്ഥലത്തൊക്കെ ഫ്രൂട്ട്സ് ആണല്ലോ
ആ ചല സ്ഥലത്ത് ഇപ്പൊ വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ട്സ് അല്ലേ ഡ്രാഗൺ ഫ്രൂട്ട്സും പിന്നെ ആ ഇപ്പൊ റോഡ് സൈഡ് മറ്റേല്ല മാങ്കോസ്റ്റീനും അതുക്കെ ഇരിക്കുന്നു ഫഷൻഫ്രൂട്ടും മറ്റേ എന്തോ സ്റ്റോ മറ്റേ ഇതുണ്ടല്ലോ എന്തോ നമ്മുടെ റംമ്പൂട്ടാൻ ഇപ്പൊ അയിന്റെയൊക്കെ സീസൺ എല്ലായിടും അതിങ്ങനെ ഇരിക്കുന്നു
ആ
ഉ അവിടെക്കെ ഉണ്ട അത്
ഇവിടൊന്നുമില്ല
ആ പിന്നെ
പിന്നെ എന്താ എവിടക്കെങ്കിലും പോയിന ട്രിപ്പ്
ആഹപോയിരുന്ന മൂന്നാറ് പോയാറ്ന്ന
ഉം
ഉം
വണ്ടിയില് ആയി
ആകാറില് പോയി
ഏ
മ്മ്
സ്വന്തായിട്ട്ണ്ടാവൂല കാറൊക്കെ
ഉം
ഉമ്മയും പോന്നിനോ അയിൻ്റെ അല്ല ഹസ്ബൻറിന്റെമ്മ
ഇല്ല ഇല്ല അവരാര് വന്നില്ല ഞങ്ങൾ മാത്രേ ഉള്ള ആരും
പ്രായതാ
ആഹഅതിനന് വേണ്ടി പോയന്നില്ല വല്ല എളപ്പൊന്നുല്ല
ഉം
ഉം പിന്നെ
അവിടത്തെമാക്ക് നല്ല പ്രായണ്ട് അത്യാവശ്യം
ആ അതുകൊണ്ട്ങ്ങും വരാന ഒരുങ്ങത്തില്ലല്ലോ അല്ലേ
ഏ
അതുകൊണ്ട് എങ്ങ് വരാനൊന്നും ഒരുങ്ങത്തില്ലല്ലോന്നു ഇവിടെ ഞങ്ങൾക്ക് ക്കാടെ ഒരു ഫ്രണ്ടും ഫ്രണ്ടും വൈഫും ഉണ്ടായിരുന്നു അവരും ഞങ്ങളും കൂടി
ആ
ഉം
അവിടെ മൂ മൂത്തച്ചി ഉണ്ട് മൂത്ത ചിന്ന് വരുഞ് കുട്ടീനെ സ്കൂളിൽ ചേർക്കന്ല്ലെ റില്ല കഴിഞ്ഞ വർഷം ഒന്നും ചേർത്തില്ലേ ഇനിയിപ്പ നാളെ തുറക്കല്ലേ
ആഅടുത്ത തന്നെ ആന്നോ അവരൊക്കെ വീട്
ഏ
അവരുടെയൊക്കെ വീട് അടുത്ത് തന്നൊണോ
അല്ല അവിടെ വീട്ടിൽ നിക്കണ മൂച്ചേ കൊറച്ച അങ്ങോട്ട് പോണം
ആആ മ്മ്
അപ്പൊ ഇന്ന് വരൂ പറഞ്ഞ അപ്പ പിന്നെ ഞാ എൻന്റെ വീട്ടില് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന് വി
ആഅടുത്താണോ
ആ കൊറച്ചെടുത്താ
ആ പോയി നിക്കുവോ
ഏ
പോയി നിക്കുവോ അവിടെ
എവിടെ
ഇയാടെ വീട്ടില്
ആ
ഉം ഉം ഉം വേറെ എന്താ
വേറെ എന്താ സുഖം മക്കളത്തെ ഫോണൊക്കെ ഉപയോഗിക്കലുണ്ടോ
ഇല്ല ഞാന അങ്ങനെ കൊടുക്കാറില്ല ഉം ടി വി കാണും
കാണുമ്പോ ചോദിക്കൂലേ
ചോദിക്കും ഇളയ ആൾക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫോൺ വേണം അപ്പൊ ഇച്ചിരി നേരം കൊടുക്കും അത് കഴിയുമ്പോ മേടിക്കും പിന്നെ ഞാനെടു ഉമ്മി കാണുന്നല്ലോ ഉമ്മീന്റെ കണ്ണ് ചീത്തയാവത്തില്ലയോ ഞാനൂടെ കാണട് ട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരും അപ്പൊ ഞങ്ങൾ രണ്ട് പേരൂടെ ഇച്ചിരി നേരോന്ന് കണ്ടിട്ട് വാ നമുക്കെഴീച്ച് പോവാ എന്നക്കുള്ള രീതിയിലാങ്ങ് വെക് ക്കും അല്ലാതെ കൊടുത്ത അങ്ങ് കൊടുത്ത അങ്ങ് കണ്ടോണ്ടിരിക്കും പിന്ന നമുക്കെന്തെങ്കിലും വയ്യായ്മ എന്തെങ്കിലും ഉണ്ടെങ്കി അടങ്ങി അവിടെ ഇരിക്കട്ടെന്ന് വിചാരിച്ച് കൊടു ത്തിട്ട് ഇച്ചിരി നേരം കിടക്കുവ അങ്ങനെ എങ്ങാണം ചെയ്യും അല്ലാതെ ഞാൻ സ്ഥിരം അങ്ങനെ കൊടുപ്പൊന്നുല്ല പിന്നെ മോൻ പിന്നെ അവന്റെ വാപ്പാപ്പാടെ ഇല്ല വാപ്പാപ്പാടെ ഫോൺ ആ ഇല്ല മോന്റെ കയ്യി അവൻ എടുത്ത് വെച്ച് ഇല്ല ഇല്ല അത് പിന്നെ അവൻ എടക്കൂടെ അങ്ങനെ എടുത്ത് വെച്ച് കാണും അവന് ഫുഡ് കഴിക്കു ക്കാൻ ഫോൺ കൈ വേണം ഇപ്പൊ അങ്ങനെ കാണുമ്പോ അവർടെ വാപ്പി ഉണ്ടെങ്കി അങ് വഴക്ക് പറയും നമ്മുക്ക് പറ്റുന്നില്ല അന്നേരം പുള്ളാരെ കാര്യം പറയണോ ഫോണില്ലാതെ നമ്മളും ചോറ് കഴിക് ക്കാനായാലും എന്തോത്തിനായാലും റീൽസും കണ്ട് ഞാനങ്ങനാ റീൽസ് ഉം കണ്ട് കണ്ട് കണ്ടായിരുന്നു ചോറ് കഴിക്കുന്നെ
ല്ല ഫോണ്
ഇല്ല ഇല്ല കൊടുക്കത്തില്ല ഞാൻ കഴിവതും കൊടുക്കാറില്ല പിന്നെ എന്തെങ്കിലും വെച്ച് കഴിക്കട്ടെന്ന് വിചാരിച്ച് ച്ച് കൊടുക്കും അങ്ങനെങ്കിലും തിന്നട്ടെ ആഹാരം കഴിക് ക്കാൻ വല്ലിയ പാടാ ഉം ആഹാരം കഴിക്കാനേ വല്യ പാടാ ഉം
മക്കൾ അങ്ങനെയാണല്ലോ
ആഹ് ആഹ്
ന്നോട് കഴിച്ചണ്ട് കിട്ടണമെങ്കി കുറച്ച്
ആഹ് അപ്പൊ പിന്നെ അത് ഇച്ചിരി നേരം കൊടുക്കും അങ്ങനെ കഴിക്കട്ടെ ഒരു നേരമൊക്കെ അങ്ങനെ ഫോൺ കൊടുത്ത കൊടുക്കും അല്ലാതെ വേണമെങ്കിൽ കഴിക്കന്ന് പറയും അത്രെ ഉളളു
ഉം
ഭയങ്കര പാട അല്ലാതെ വല്ല ഐസ്ക്രീമോ മുട്ടായിയോ അതൊക്കെ തിന്നാൻ ഒരു കുഴപ്പൊവില്ല
അതുണ്ടെങ്കി വേഗം കഴിച്ചോളും അല്ലേ
ആഹ് അത് ഒക്കെ ആണെങ്കിൽ ആരും പറയണ്ട മോളെ വാരി തിന്നന്ന് പറയണ്ട കഴിച്ചോളും
അയിനെക്കോല് പിന്നെ പറയൊന്നും വേണ്ടാ ഓല് ഒറ്റക്ക് തന്നെ എടുത്ത് കഴിക്കും
ആഹ് അത് കയിച്ചോളും ഉം പിന്നെ
പിന്നെന്തൊക്കെ വിശേഷൊക്കെ
ഓ വിശേഷം പറയത്തക്കെ വിശേഷം ഒന്നുല്ല സുഖാ
മ് ടൂറ് ട്രിപ്പ് പോയി വന്നിട്ട് ന്താ ക്ഷീണോൺ ന്തേലുണ്ടോ
ആ ഒരു മണി തൊട്ട് ഒമ്പത് മണി കടന്ന് ഒറങ്ങി നേരത്തെ ഒറങ്ങിയെണി എ മ് ഒറക്കമാരിന്ന് ഒറങ്ങി എണീച്ച്
ത്ത് അവിടെ
ആ റൂം എടുത്താര്ന്ന് ഉം പിന്നെ വേറേ
ഉം പ്പനീ മൂന്നാറ് കൊടേക്കനാല് അവിടെക്ക നല്ലപ്പല്ലാരും പോൺ
ആ അവിടോക്കെ ഇപ്പോ സീസണാ ഭയങ്കര തിരക്കും ബ്ലോക്കും റേറ്റും അതെയണക്കെ എല്ലായ് റേറ്റ് കൂടുതല് അവരങ്ങ് മുതലാക്കുവ മലയാളികളെ അവര് പിഴിയുവ മ് നമ്മള് മണ്ടന്മാരാ മലയാളികള് അവമാർക്ക് കൊണ്ട് കാശ് കൊടുക്കുവ ഇവിടെ കിടന്ന കഷ്ടപ്പെട്ട കാര് മാർക്ക് കൊടുത്തു ഓ വേറൊന്നുല്ലട ഫുഡ് കഴിക്കാൻ സമയായി കഴിച്ചിട്ട് വരാം പ്രിയ അമ്മ വിളിക്ക ഓക്കെ ന്നാ
അ അ
മ്